ഹലോ
ആ കേൾക്കുന്നില്ലേ ഉം എന്തൊക്കെയാണ് പിന്നെ വിശേഷങ്ങള്
ആ പറഞ്ഞ
ചായുടിക്കെ കഴ്ഞ്ഞോ
ഏ എന്തുവാ കേട്ടില്ല
ചായൊടിക്കെ കഴിഞ്ഞോ
ചായ കുടിയൊക്കെ കഴിഞ്ഞു ഒരടം വരെ പോകാൻ വേണ്ടിങ്ങനെ ഒരിങ്ങി നിക്കുവായിരുന്നു ഉം
ആഹ് ഉം അത്ശെരി
ഉം പെട്ടെന്ന് സംസാരിക്കാം
ആ ഞങ്ങളിപ്പോ ഇവിടെ കൊറച്ച് ടെൻഷനിലൊക്കെയാണ് കാര്യങ്ങള്
അതെന്തുവാ
ആ ആ ഹസ്ബന്റിന്റെ അമ്മക്കേ വയ്യാണ്ടൊരു
ആ അതുമ്പെ പറഞ്ഞാരുന്നല്ലോ ആ ഇപ്പ ഇപ്പൊ എങ്ങനൊണ്ട്
ഉം കൊർച്ച് സീരിയസ് കണ്ടീഷനാണ്
ആണോ എന്ത് ഒത്തി ഒത്തിരി നല്ല പ്രായവുണ്ടോ
ആ പത്തെൺപത് വയസ്സോളം വരുന്നതാ ഉം
ഉം പിന്നെ ഹോസ്പിറ്റലാണ ഇപ്പഴും
ആയ് ആ അതെ ഹോസ്പിറ്റലാണ് ഞാനല്ല ട്ടാ ബാക്കിയുള്ളവരെല്ലാരും ഹോസ്പിറ്റല ഞാനിവിടെ കുട്ടികളെ നോക്കുന്ന ഡ്യൂട്ടി എനിക്ക് കിട്ടി
ആ
ഉം എന്റെ രണ്ട് കുട്ടികളുണ്ട് പിന്നെ നാത്തൂന്റെ പേരക്കുട്ടി ആ അതെ അതെ കുട്ടി പൊ ആ അപ്പൊ കുട്ടികളെ നോക്കുന്ന ഒക്ക ചുമതല എനിക്ക് കിട്ടി
ആഹ്
അങ്ങനെ അപ്പ ആരുല്ല വേറെ
അയ്യോ അത് പാടാന്നല്ലോടാ എത്ര എത്രണ്ട് എത്ര പേരുണ്ട് അതെ പിള്ളാരെ
ഉം മൂന്നാള് ചെർത്ണ്ട് മൂന്നാള് ചെർത്ണ്ട് പിന്നെ കൊർച്ച് വല്യോരാറിയ നാലാള്
ദെയ് വമേ ഇയാളെങ്ങാൻ ഇയാളെങ്ങനെ നോക്കുന്നതിനെയെല്ലാം
കുഴപ്പമില്ല അവര് ചേട്ടന്മാര് എടയിൽ നോക്ക്ണ് ണ്ട് പിന്നെ അവരെ കാര്യങ്ങൾ എടക്ക് നമ്മ ശ്രദ്ധിച്ച ച്ചാമതി
ശ്രദ്ധിച്ചോണേ പിള്ളേരല്ലേ അങ്ങനെ കളിക്കാനൊന്നും നോക്കുമ്പോ നോക്കിക്കോണം കാരണം നിങ്ങളട് തോടെന്താ ഉണ്ടന്ന് പറഞ്ഞേ ഉം അതാ പറഞ്ഞ അത് സൂക്ഷിച്ചോണം പിള്ളേരെ നമ്മള് എത്രയും കെയർ ചെയ്യാൻ പറ്റുന്ന അത്രയും കെയർ ചെയ്യണ്ട
ആഹ്
കാരണം നമ്മള് കണ്ണ് തപ്പി കഴിഞ്ഞാലേ അറിയത്തില്ല ഞാനാണെങ്കി ഞാൻ ഇവനെ കുഞ്ഞിലെ ആണെങ്കി ഇവനെ തന്നെ ആണെങ്കി ഞങ്ങളെ നാല് വഴിം തുറന്നെടുക്ക ഏതു വഴിയേ പോകുംന്ന് നമുക്ക് തന്നെ അറത്തില്ല ആ അങ്ങനെ അവസ്ഥയത് ഇവിടെ കൊറെ കുറെേ വഴിയുണ്ട് നമ്മള് നമ്മള് കണ്ടില്ല എങ്കിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാ എതു വഴിയാ പോയന്ന് പോലും നമുക്ക് അറിയിത്തില്ല
ഉം ഉം
അങ്ങനൊക്കെ ഭയങ്കര പാടായിരുന്നു ഇപ്പ ഇപ്പ പക്ഷെ ഇപ്പൊ നമുക്ക് കുഴപ്പമില്ല കാര എല്ലായിടത്തും ക്യാമറയുണ്ട് അന്നത്തെ കാലത്ത് ആ അന്നത്തെ കാലത്ത് അങ്ങനെ ഒന്നും ഇല്ല എങ്ങോട്ട് പോയാ നമ്മൾ തപ്പണമെങ്കിൽ ഭയങ്കര പാടപടും കാരണം അതൊണ്ട് ഭയങ്കര പാടായിരുന്നു പക്ഷേ ഒരു കാര്യമുണ്ടായിരുന്നു ഞൻ ഫ്രണ്ടില് ഒരു വീടുണ്ടായിരുന്നേ ആ വീട്ടിൽ പട്ടിയുണ്ട് ആ വീട്ടിൽ പട്ടിയുണ്ട് ഇവനെ കാണുമ്പോൾ വേറെ രീതിയില കുരയ്ക്കുന്നത് അത്
അതെ
ഏ അപ്പം നമുക്കത് മനസ്സിലാവും അവൻ വെളിയിറങ്ങയിട്ടുണ്ടന്ന് വെളി ഇറങ്ങി പോവാൻ പോയി അ അപ്പ നമ്മ നമ്മള് നമ്മള്ശ്രെദ്ധിക്കും നമ്മളെന്തെങ്കിലും ജോലി ക്കിടയിലാണെങ്കിൽ നമുക്ക്ങ്ങനെ അങ്ങനെ കാര്യം ശ്രദ്ധ വരുമ്പോളേ അപ്പൊ നമ്മൾ അതിന്റെ കൊര അതിന്റെ അതിന്റെ ഒരു കൊര അവന കീഴിലൊക്കെ പോവും അപ്പൊ അതിന്റെ അതിന്റെ കൊര വേറെഒരു സെപ്പറേറ്റ് രീതിയായിരുന്നു അപ്പൊ അതിന്റെ കൊര കേക്കുമ്പ അമ്മോള പറയാ അമ്മ അവൻ പോയിട്ടുണ്ട് വെളിയിൽന്ന് പററ അങ്ങ് റോഡ് വരെ അങ്ങ ഇറങ്ങിപ്പോവും നമ്മള് കാണത്തില്ല അത് വഴിയൊക്കെ നാല് വഴി ഇഷ്ടം പോല വഴിയുണ്ട് അങ്ങോട്ട ഇങ്ങോട്ടുംപ്പോ നമ്മ രണ്ട പേരുണ്ടെിൽ ഏതുവഴി പോയി ആള തപ്പ അങ്ങനെ പാടുണ്ടായിരുന്നു വിളിച്ച അന്നൊക്കൊണെങ്ക വിളിച്ച ചച്ചാ വിളിയൊന്നും കേക്ക വി വിളിച്ചാലേ കേക്കത്തൊന്നുമല്ല അത് നമ്മൾ പറയാം വിളിക്കുയാണെങ്കിൽ ഒരു ഇണ്ടെങ്കിലേ എന്തോന്നെങ്കിൽ വിളികേട്ട നമുക്ക് ആ എന്തെങ്കിലും ഒരു സമാധാനമാ
അത് ശെരി
വിളികേൾക്കത്തില്ല ചില പിള്ളേര് സംസാരിക്കൂലെ ഇത് സംസാരിക്കത്തില്ലായിരുന്ന് മ്മ് മൂന്ന് ഒരു മൂന്ന് മൂന്നേകാല് വയസ് വരെ സംസാരിക്കത്തിലായിരുന്ന് സംസാരിക്ക അ അമ്മ അങ്ങനെ പോലും ഇപ്പൊ കുഴപ്പമില്ല അന്നേരം ഒരു ചെറിയ ഇതുണ്ട് സംസാരികാൻ ഒരു ചെറിയൊരു ഇത് എന്നാലും കൊഴപ്പുല്ല അല്ലല്ല ഒന്നുല്ല പക്ഷെ പിന്ന സ്കൂളമോ അങ്ങൻവാടിലൊക്കെ വി വിട്ട് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ ഇതുപോലെ പിള്ളേരെ ഇങ്ങനെ പാലിട്ടീന്നു അല്ല അല്ല മുനിസി അല്ല മുനിസിപ്പാലിറ്റി ഇങ്ങനെ പിള്ളേരെ നോക്കുന്ന ഒരു ഇത് ക്യാമ്പ് വന്നായിരുന്ന് പിള്ളേര് വേണ്ടിയുള്ള ഒരു ക്യാമ്പ് അന്നേരം പറഞ്ഞു ഇതുപോലെ അപ്പോ സംസാരിക്കതിലെന്ന് പറഞ്ഞപ്പോ അന്നെരം പറഞ്ഞു ഒരു കാര്യം ചെയ്യ് അംഗൻവാടി കൊണ്ടു വിടാൻ പറഞ്ഞു പിന്നെ ഈ ഡോറ ഡോറ ബുജിയൊക്കെ കാണും കൊച്ച് ടിവി അങ്ങനെ അങ്ങനെ കണും മാറി കുഴപ്പുല്ല ആഹ് രീതിയയിന്ന സംസ ആഹ് സംസാരി ക്കുന്നയെല്ലാം ആഹ് രീതിയായിര് ന്ന് ഡോറ ബുജി സംസാരിക്കുന്ന പോലെ തന്നെ ആഹ് അതേപോലെ സംസാരയിരുന്നു ആദ്യം നമ്മൾ എന്തില്ലും ചോയിക്കുന്നതൊക്കെ അങ്ങനൊയിര്ന്ന് ആഹ് ആഹ് രീതിയയിര്ന്ന്
ആഹ് ആഹ് മറി ആഹ്
ഭയങ്കര മ്മ്
മ്മ്
ആഹ്
മ്മ് മ്മ് പി പിന്നെ മ്മ് നാളെ സ്കൂൾ തോർക്കല്ലേ പിള്ളേർക്ക്
അതാണ് അപ്പൊ നാളെ കുഞ്ഞുങ്ങളെ വിടുന്നുണ്ടോ സ്കൂൾല്
ആഹ് അറിയില്ല എന്താണ് അവസ്ഥന്നുള്ളത് ആഹ് നാം അത അത് നമുക്ക്
ഇത്രം പേരു
ആഹ് പഠിക്കുന്ന പിള്ളേര് തന്നെയാ
എത്രൊലെക്കെ പിടിക്കുന്ന
ഒരാള് ഇപ്പോ എട്ടാം ക്ലാസ് രണ്ടാള് എട്ടാം ക്ലാസ്സ് ഒരാള് ഒമ്പത് ആഹ് അതെ
മ്മ് മ്മ് പിന്നെ
ഇവര് വൈന്നേരത്തേക്ക് ഇവര്ടെ അമ്മാവ്മാരൊക്കെ വരുവാന്നോ അറിയില്ല ഇപ്പോ ആശുത്രിലെക കണ്ടീഷനും ഭയങ്കര മോശണ് ആളുടെ കണ്ടീഷനും മോ പക്ഷെ അപ്പോ എപ്പ വേണങ്കിലും എന്ത് വേണങ്കിലും സംഭവിക്കംന്നുള്ള രീതിലാണ്
മ്മ്
അപ്പോ ഇന്നത്തെ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലെക്കെ
മ്മ് പറയല്ല എത്ര സമയം കഴിഞ്ഞട്ടാ പറയാൻ പറ്റൂന്ന് പറഞ്ഞട്ടില്ലേ
ആഹ് ഓപ്പറേഷനും അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ എന്തൊക്കെ വേണംന്ന് പറഞ്ഞ് പക്ഷെ ഇഞ്ചെക്ഷൻ ചെയ്താല് ഒരു ഫോർട്ടി പെർസെന്റേജ് ചാൻസ്ള്ളൂ പറഞ്ഞ് ഓപ്പറേഷനാണെക്കെ മൂന്ന് ലക്ഷം ആഹ് ഏഹ് ഷുഗറ് ഷുഗർ കൂടി ഷുഗർ കൂടി മ്മ് ത ആഹ് മരുന്ന് കഴിക്കുന്ന ആളാ നമുക്ക് ആളുടെ ബ്ലഡിലെ ക്ലോട്ട് ആയി തലേലെ
ആഹ്
അപ്പോ ഞാൻ ഞരമ്പുകൾ ഒക്ക
ഈ ഇയാ ഷുഗർ കൊറേയെക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല
ആഹ് ഞാരബ്ളൊക്കെ വീക്ക് ആയി
ആഹ് അതാ പറഞ്ഞെ അപ്പൊ നമ്മ് നമ്മൾ ഈ ഷുഗർ കുറയൂബോ മുട്ട ഒരു എന്തലും പഞ്ചസ വെള്ളം പോലും നമുക്ക് കൊടുക്കണെങ്കിൽ ആഹ് വാ പോലും തുറക്കത്തില്ല
ആഹ് ഇത് ഷുഗർ കൂടിട്ടാ
കൂടിട്ടാണോ
ആഹ് അല്ലെ ചക്ക കൊറ കഴിച്ചു
മ്മ്
പിന്നെ ചാ മധുരിട്ട ചായ
മ്മ് ആഹ് അത് കഴിക്കുവോ ഷുഗറായിട്ടും
മ്മ് ഇല്ല ഇല്ല ഇല്ല അങ്ങനെ കൊറക്കന പണിയൊന്നുല്ല ആഹ്
ഇപ്പൊ സത്യം പറഞ്ഞാ ചക്ക കിട്ടാ ആരാ കഴിക്കാത്തെ ഭയങ്കര ആഹ ചക്കയ് ചക്ക ഇവിടൊണെങ്കിൽ ചക്ക കൂഴിച്ചക്ക ആയിരുന്നു കൂടുതലും എന്താണേലും പറഞ്ഞ് പറഞ്ഞ് കൊറെ ചക്ക കെട്ടി ഇപ്പൊ വാരിക്കച്ചക്ക കഴിച്ച് കൊതിയോടെ
ഇപ്പ ഇന്നല്ല കഴിച്ച് ഞങ്ങക്ക് ഒരു വീട്ടുകാര് തന്നതാ
ഞാൻ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഇട്
അഹ് ആഹ് മധുരം ഉണ്ടായിരുന്നില്ല പക്ഷെ വെള്ളം കേറീട്ടെ
എനിക്ക് നല്ല് ഇത് നല്ലായിരുന്നു
ആഹ് അത് കാരണം കൊണ്ട് പിള്ളേര് ആരും കഴിച്ചില്ല ഇന്നലെ
ആഹ് ബഡ് ഒക്കെ ചെയ് ബഡ് ചെയ്ത പ്ലാവായിരുന്നു അപ്പ നല്ലതായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ് ഉം ഇങ്ങളെ
വേറെന്തു വിശേഷം
വേറെ എന്തൊക്കെയാണ് പിന്നെ ആഹ് അപ്പൊ യാ യാത്രേല് അങ്ങാന ആവൂലേ ഇപ്പൊ പോവാൻ വേണ്ടിട്ട്
ആഹ് സമയം ഇട്ക്കും സന്ധ്യയാകും വരാന്
ആഹ് ആഹ് മോനെ അംഗൻവാടി അങ്ങൻ വിട്ടു തുടങ്ങിയിപ്പോ
അംഗൻവാടിയല്ല. ഇപ്പൊ ആറാം ക്ലാസി പഠിക്കുവാ
ആഹ് ഇപ്പൊ ആഹ് അത്രായില്ലേ ആഹ് ആഹ് ആഹ് അപ്പൊ സ്കൂൾ ആഹ് സ്കൂളിക്കുള്ള സാനങ്ങള് മേടിക്കാനൊക്കെ പർച്ചേസിങ്ങൊക്കെ ഉണ്ടാവൂലേ
ഓ ഇന്നലെ എല്ലാം കഴിഞ്ഞു
ആഹ് ആഹ് ഞങ്ങളും അതെ ഇന്നലെ തന്നെ പോയത് പറ്
ഇന്നല ആഹ് ഇന്നലെ ഭയങ്കര വാട ബിസി ആയിരുന്ന് അതുകൊണ്ട് ഇവിടെ ഒന് തയ്ക്ക കൊറെ പഴയ യൂണിഫോം വാങ്ങിച്ചില്ലായിരുന്നു. പഴയ യൂണിഫോം ആയിരുന്നു അപ്പ അത് മതീന്ന് വിചരിച്ചു അതിന ചെറുതായിട്ട് ഒന്ന് തയ്ക്കയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു.
ആഹ് ആഹ് അതെ ആഹ്
അത് തേച്ചില്ല തുണി ഉം
ഉം
അങ്ങനെ
മോൾക്ക് വേറെ യൂണ് യൂണ് ഇവിടെ യൂണിഫോം കിട്ടിയിട്ടില്ല ഇന്ന് വൈന്നേരത്തേക്കിക്ക് കിട്ടോ നോക്കണം.
അയ്പ്പ എന്നി ഇത് അതെ സ്കൂള് തൊറക്കുവല്ലേ നാളെ പുതിയ ഡ്രസ്സ് ഇട്ടോണ്ട് പോട്ടെ സ്കൂളില്ല് അതെല്ലേ നല്ലത്
ആഹ് യൂണിഫോം ഇടണ്ടാന്ന്ല്ലേ ആഹ് ഞാനോത് പറഞ്ഞു ഹസ്ബന്റെട്ത്ത് അപ്പ ഇവിടന്ന്ള്ളൊക്കെ എല്ലാവരും സ്കൂൾ തൊറക്ക ക്ക്ണാ അന്ന് ഫസ്റ്റ് ഡേ യൂണി
ആഹ് ചുമ്മാതാ ചുമ്മാതാ ഇവിടെക്കെ എല്ലാരും കളർ ഡ്രസ്സാ. ആണോ അതാണ് വൃത്തി പ്രവേശനോത്സവാ പ്രവേശനോത്സവം ഉം അന്നരം കളർ ഡ്രസ്സിട്ടോണ്ട് പോണം. ഇന്ന് കളർ സ്രസ്സിട്ടില്ലേൽ പിന്നെന്നാ കളർ ഡ്രസ്സ്ടാ പിന്നെ
അതെ പിന്നെ ഫുൾ ആ അതെന്നെ എല്ലാ ദിവസവും യൂണിഫോമാ ആ
വിടൊക്കെയാണെ പിള്ളേരൊക്കെ എ ങ്ങനാന്നറിയാവോ തയ്ച്ചു കിട്ടിയ കാര്യം പറയത്ത പോലുംല്ല രണ്ടാഴ്ച ഇടാൻ പറ്റൊ രണ്ടാഴ്ച കളർ ഡ്രസ് ഇട്ടോണ്ട് പോകുന്ന ആൾക്കാരുണ്ട് ഇവിടെ പ്പൊ പറിം തയ്ച്ചുട്ടില്ലാ തയ്ച്ചുട്ടില്ല തെരക്കായിരുന്നു ടീച്ചറേന്ന് പറയും
ആഹ് ആഹ് അതെ ആഹ് ഇവിടെ പക്ഷെ ഇവര് എല്ലാവാരും പറിണ് ഫസ്റ്റ് ഡേ യൂണിഫോം
ചുമ്മാതാ പുതിയ ഡ്രസ്സ് വാങ്ങി പുതിയ ഡ്രസ് ഇട്ടോണ്ട് പോണം. അതാ നല്ലത്അത് നനഞ് കൊഴഞ്ഞൊക്കെ വരാനൊക്കെ സൂപ്പറ്
അതെ എന്തായാലും മഴ പെയ്യും. ജൂൺ ഒന്നിന്
എന്തായാലും പെയ്യും എന്തായാലും പെയ്തിരിക്കും. നാളെ കൃത്യം എട്ടര ഒമ്പ മണി ആവുമ്പത്തേക്ക എന്തായാലും മഴ പെയ്തിരിക്കും.
തെ മഴ പെ
മഴ പെയ്തേ കൊണ്ടോത്തൊള്ളു പിള്ളാര് സ്വീകരിക്കണ്ടേ സ്വീകരിക്കുന്ന മഴ കൊണ്ടായിരിക്കും
ആ നമ്മളത്ര മഴ കൊണ്ടിരിക്കുന്നു
അതെ അതെ ഞങ്ങളെ പിടിക്കാൻ സമയത്തിന്റെ ബാക്കിയാ നനഞ്ഞു കുഴഞ്ഞാ പോയി ക്ലാസിലിരിക്കുന്ന ഫസ്റ്റ് ഡേ
ആഹ് അതെ ഉം
തിരിച്ചു വരുന്ന് നഞ്ഞ നനഞ്ഞാൽ നിക്ക് ഇഷ്ടാ കുഴപ്പൂല്ല പക്ഷെ സ്കൂളിൽ പോയി നനഞ്ഞു പോയി ഭയങ്കര ദേഷ്യ
ആഹ് അതെ ഒരു ഇറിറ്റേഷനാ അത് പിന്നെ വെ വേറെന്തൊക്ക്യാണ്
വേറെ ഒന്നുല്ല
ഉം ന്നാ ശരിയന്നാ ഓക്കെ